ഹലോ ആഹ് ആഹ് സുഖായിരിക്ക്യണു
ജോലി എല്ലാം കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് വരണ്ണ് എന്താ അവടെ
ആഹ് ഇവടെ ജോലിയെല്ലാം കഴിഞ്ഞ്
അതെ നേരത്തെ കഴിയുംല്ലേ
ആഹ് നേരത്തെ കഴിയും ഇഞ് രാവിലെ പിള്ളേർക്കൊക്കെ സ്കൂളി പോക്ന്നോണ്ട് അതുകൊണ്ട് രാവിലെ എല്ലാം ഒതുങ്ങും
അതെല്ലേ ആഹ് ഇബടെ ഇന്നലെ ഒക്കെ പൊരിഞ്ഞ മഴയാര്ന്നു ഇന്ന്പ്പോ നല്ല വെയ്ല്ണ്ട്
ആഹ് ഇവിടെ മഴ ഒന്ന് കഴിഞ്ഞു ഇനി അട്ത്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എപ്പം പെയ്യണോന്ന് ആലോയിച്ചോണ്ട്
അതെ അല്ലെ ഞാന് ഇപ്പഴേ ഇപ്പൊ ഉം ഏഹ് നമ്മള് ഇപ്പാെ പാെറത്ത്ക്കൊന്നും പോയിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റ്ന്നില്ലേ അപ്പൊ ഇപ്പ ഇഞ്ഞ് ഇപ്പ ചെറ്തായി ട്ട് നാട്ടില് എന്നെയായിട്ട് എന്തേലൊക്കെ ഒരു വർക്ക് കൊർച്ച് സ്ത്രീകളൊക്കെ ഒന്നിച്ചിട്ട് ഇങ്ങനെ എന്തേലൊക്കെ ചെയ്താലോന്ന് ഇങ്ങനെ ആലോയിക്കാണേ
ആലോയിച്ചോണ്ട് ഇരിക്കുവാണ്
ആഹ് അപ്പഅങ്ങനെ ചെയ്യാണെങ്കി എന്താപ്പ നല്ലതായിട്ട് തോന്ന്ണത്
നല്ലത് ചെയ്യാൻ പറ്റ്ന്ന നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആദ്യം നോക്കണം
ആഹ്
ഇപ്പം ഇപ്പം എല്ലാർക്കും സമത്വം തന്നെ എല്ലേ എല്ലാ ജോലികളേയും രണ്ടു പേർ ക്കും ചെയ്യാംപറ്റുന്നത് ആണ്ങ്ങക്കും പെണ്ണ്ങ്ങക്കും ഒരുപോണ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഒള്ളൂ ഇപ്പ അതിനകത്തെ വിത്യാസ് സം ഒന്നും ഇല്ല പിന്നെ അല്ലെങ്കി ഒന്നിച്ചൊരു ബിസ്നസോ അല്ലെങ്കി വീ ട്ടീ ഇരുന്ന് എന്തേലും ഫുഡ് റെഡിയാക്കാനൊക്കെ പറ്റും എന്നുള്ളവരാണെങ്കി ഫുഡ് റെഡിയാക്കല്
ആഹ് ഞങ്ങള് അങ്ങനെ ചെറ്തായിട്ട് ഇപ്പോ ഈ നാട്ടില് പറയുമ്പോ ഞങ്ങടെ ഏരിയേല് അങ്ങനെ ഹോട്ടലാെ കാര്യങ്ങളോ ഒന്നുല്യേ
ഇല്ല അങ്ങനെയെക്കെ ഉള്ളടത്ത് ആവുമ്പാെ ഫുഡ് സപ്ലൈ നല്ല രീതിയിൽ നടക്കും ഇപ്പൊ ഒരുപാട് നമ്മടെ ഇവിടെ തന്നെയാണെങ്കി ഒരുപാട് എടുത്ത്‌ ഈ ജോലി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ഹോട്ടലീന്ന് എല്ലാ വീട്കളിൽ നിന്ന് കിട്ടുന്ന ഫുഡ് അല്ലല്ലോ ഹോട്ടലീന്ന് കിട്ടുന്നത്
ആഹ് ആഹ് നമ്മള് ഇപ്പോ നമ്മള് ആഹ് ഹോട്ടൽല് കഴിക്ക്ണ പോലെ എല്ലാണ്ട് നമ്മള് നമ്മടെ വീട്ടില് എങ്ങനെയെക്കെ ചെയ്യ്ണത്ച്ചങ്ങെ അതേപോലെ വീട്ടിലെ ഊണ് എന്നൊക്കെ പറയില്ലേ അതേപോലെ അധികം
പക്ഷേ ആവ് ആദ്യമേ ആവശ്യക്കാരെ കണ്ടെത്തണം നമ്മള്
ആഹ്
അങ്ങനെ ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവടെ ഇങ്ങനെ ഫൂനെ ഊണ് കൊണ്ടുവന്നാ വാങ്ങിക്ക്യോ എന്നുള്ളത് നമ്മള് ആദ്യമേ
ആഹ് ചോദിക്കണല്ലേ
ആഹ് ചോദിക്കണം എന്നാലേ നമുക്ക് കിട്ടു കാരണം ഇവിടെയെക്കെ എന്ന് വെച്ചാ ഇവിടെ ഒരുപാട് സ്ഥാപനം ഉണ്ട് വർഷോപ്പ് അങ്ങനെക്കെ ഇള്ള ഭാഗത്തേക്ക് ഈ പോയി വാങ്ങിച്ച് കഴിക്കാൻ ബു ദ്ധിമുട്ട് ഇള്ളടത്തൊക്കെ ഇങ്ങനെ വീട്കളിൽ നിന്ന് ഊണ് ഇത്ര ഊണെന്ന് നേര്ത്തെ പറയും അപ്പ. അവർക്കും ഫോൺ നമ്പറ് ഉള്ളട്ത്തേക്ക് ഇന്ന് എത്ര ഊണ് വേണംന്ന് വെച്ചാ നേരത്തെ പറയണം എന്നുള്ളത് തലേന്നെ പറഞ്ഞാ മതി ആഹ് അപ്പഅത് അൻസരിച്ച് നമക്ക് ഊണ് റെഡിയാക്കി കൊണ്ട് കൊടുത്താൽ അത് നല്ലൊരു
ആഹ് ഞങ്ങള് അത് ഇങ്ങനെ പറയ്ണ്ട് ഞങ്ങള് ഇപ്പൊരു നെ ഹോ ട്ടലായിട്ട് ഇപ്പ അവടെ സൈഡിലൊന്നും ഇല്യ അപ്പൊ എല്ലാവരും ഇപ്പൊ കാെർച്ച് അട്ത്ത ഗ്രാമത്ത്ക്ക് ഒക്കെ പോണതേ ഇപ്പൊ പണിക്ക് വെര്ന ആള്കളാണെങ്കിലും ഒക്കെ ആഹ് നമ്മള് ഡിമാൻഡ് നോക്കിയിട്ടല്ല നമ്മള് അവടെ ശരിക്ക് ചെയ്യേണ്ടത് അപ്പ അത് ഒരു നല്ലതായിട്ട് തോന്ന്ണ്ട്
അതാവുമ്പൊ ഇപ്പം ഇപ്പഏത് മേഖലെ ചെന്നാലും ഇപ്പാ നമ്മളെ കൂടെ വേറെ ഇത് വേണോന്നില്ലല്ലോ നമുക്കെന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊ ക്കെത്തന്നെയുള്ളൂ അമ്മളെ ഹ് വീട്ട്ത്തന്നെ ചെയ്യ്ന്ന കാര്യങ്ങള് അതിൽനിന്ന് ഒരു ഭാഗം മറ്റുള്ളവർക്കും എത്തിക്കാ എന്നുള്ളത്
അല്ല ഇപ്പ ഇവര് കാെർച്ച് പേര് ഇണ്ട്ന്നും പറഞ്ഞു നമ്മള് കുറച്ചുംകൂടി സപ്പോർട്ട് ഇള്ള ആള്കള് കൂടെ ഇണ്ട്ച്ചെങ്ങ ഒന്നുകൂടിം നല്ലതെല്ലേ അപ്പ നമ്മളെന്നെ ഫുഡ് വെക്യാ കൊണ്ടോയി കൊട്ക്കാ ഒക്കക്കൂടി ഒന്നിച്ച് ഇങ്ങട് നടക്കില്യല്ലോ ചെലപ്പാെ ഇപ്പ ഇതാവുമ്പഴത്തിനും ആഹ് അങ്ങനെ എല്ലാവരും ഒരു സഹായം ഇണ്ട്ച്ചെങ്ങ ഒരു നാലഞ്ച് പേരെ ഞങ്ങള് ഉദ്ദേശിക്ക്ണത് അപ്പ അത് നല്ലതാവുംലേ ഞങ്ങള് അത് ഇങ്ങനെ ചെറിയൊരു പ്ലാനിങ് ഇണ്ട് അങ്ങനെ പക്ഷെ അത് നമുക്ക് എത്രത്തോളം വിജയകരാവുന്ന് പറയാൻ പറ്റില്ലല്ലോ
കാരണം ജോലി ജോലിയൊക്കെ നടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഒരു ഒരു പാട് ആളുകള് വന്ന് പോന്നേരിയൊക്കാന്നുണ്ടെൽ നല്ല രീതിയിൽ നടക്കും
ആഹ് ഇപ്പോ സാധാ പണിക്കാണെങ്കിലും ഗവൺമെന്റ് അങ്ങനെക്കെള്ള ആണെങ്കിലും സ്കൂളുകളും കാര്യങ്ങളൊക്കെണ്ടെ അപ്പൊവിടെ ഇവ്ടത്തെ സ്കൂളിത്തെ സാർമാരൊക്കെ ഇങ്ങനെ ഉച്ചക്ക് പോണ് കാണാ
അല്ലെ നമ്മുടെ ഫുഡിന്റെ ഡിമാൻഡ് ആയിക്കഴിഞ്ഞെഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വരുമ്പം അവര് നമുക്ക് ഒന്നിച്ച് ബൾക്കായിട്ട് ഓർഡറും കിട്ടും
ആഹ് ശരിയാണ്
അപ്പൊ അങ്ങനെ ചെയ്യാൻ വിചാരിക്കണ്ട് അതല്ലാണ്ട് വേറെ എന്തെലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഞങ്ങക്കത് ചെയ്യാൻ പറ്റണേ
ചെയ്യ് വീട്ടിൽ കൊറെ പേരൊന്നിച്ചിക്കാണെങ്കിൽ അതുണ്ട് പിന്നെ അല്ലാന്നുണ്ടെങ്കി തയ്യല് തയ്യലെപ്പെ എല്ലാരും കൊണ്ടും പറ്റുന്ന കാര്യല്ല കറക്റ്റ് ഇതൊക്കെ ആയി വരണം
ആഹ് ഞാന് ടൈലറിങ്ങോക്കെ പഠിച്ചുട്ടോ പക്ഷെ അങ്ങനത്തെ ഒരിത് നമ്മക്കായിട്ട് വേണങ്കിൽ ഇപ്പൊ പുറത്ത് പോയി തയ്ക്കാണെങ്കിലൊക്കെ നല്ല ഫീസല്ലേ അപ്പൊ ഞാന് സ്വന്തായി ട്ടടിക്കാലോന്ന് വിചാരിച്ചിട്ടിപ്പം ഇപ്പഞ്ഞുറു രൂപക്കണ്ടേ ഒരു ചുരിദാറടിച്ച് കഴിഞ്ഞാലേ
ആഹ് അഞ്ഞൂറും അറുന്നൂറൊക്കെയാ ലൈനിങ് ഇട്ടുള്ളതിനൊക്കെ പിന്നെ ടോപ്പും പാന്റും എല്ലാടെ വരുമ്പോ അഞ്ഞൂറ്റി ഒമ്പത് അറന്നൂ രൂപയ്ക്കോയാ
ആഹ് ഞാനിപ്പടുത്ത് അതിന് മുന്നേക്കെ മൂന്നൂറു രൂപൊക്കെണ്ടാർന്നുള്ളെ അന്ന് പിന്നെപ്പോ മ്മള് റെഡിമെയ്ഡ് വാങ്ങിട്ട് ഷേയ്പ്പ് പ്പെയ്യല്ലെ ചെയ്യാ അപ്പൊ തുണി വാങ്ങി തയ്ച്ചപ്പാ അഞ്ഞൂറ്റി എത്രക്കെയി ആഹ് അതെ നമ്മളൊരു ഇഷ്ടത്തിന് അതെ നമ്മുടെ ഇഷ്ടത്തി ത്തിന് തയ്ക്കണെങ്കില് തുണി എടുത്ത് തയ്ക്കന്നേ വേണല്ലോ
അതാ അതാ അല്ല അത് ത നമ്മുടെ ഇഷ്ടത്തിന് തയ്ച്ചല്ലെങ്കിൽ നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം വര ത്തുള്ളു മറ്റേ റെഡിമെയ്ഡാകുമ്പോ ഒന്നെങ്കിൽ കഴുത്ത് ഇറങ്ങി കിടക്കാ അല്ലെങ്കിൽ കഴുത്ത് മേളിലായിരിക്കും ഏഹ് കയ്യടെ സൈഡ് താന്ന് കെടക്കും ഒരു ഒരു
ഇപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടോ ഒരു മറ്റേ സെന്റർലൊക്കെയിട്ട് ഒരു റൂമൊക്കെ എടുത്ത് റെന്റിനെടുത്തിട്ട് അങ്ങനെ കൊറച്ചു പേരൊക്കെ ടൈലേഴ്സിനിങ്ങനെ വെച്ചിട്ട് നമ്മുക്കിപ്പൊ കൊറച്ച് നമ്മള് മറ്റേ ബിഗിനേഴ്സ് അല്ലേ തയ്ച്ചെയ്ത് പഠിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഒന്നൂടീ പയ്യനെ രണ്ടു പേരനൊക്കെ വെച്ചിട്ടങ്ങനെ ചെയ്യാർന്നുന്നൊക്കെ വിചാരിച്ചു
പിന്നെ അത് ആളെയാ കൂടുതലുള്ള ഏരിയ ആണെങ്കിലും അതൊക്കെ വിജയായിട്ട് വരത്തുള്ളൂ
അതെന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോളൊരു
ഈ ആളുകളുടെ ഇ ഇതും ആളുകളുടെ മനസ്ഥിതിയും കൂടെ നമ്മള് നോക്കണം നമ്മൾ ചെയ്യുന്ന മാത്രമല്ലല്ലോ നമുക്കിങ്ങോട്ട് വരുമാനം കൂടെ വേണ്ടേ
അതെ അതെന്നെണേ ഇപ്പ നമ്മള് എന്താണേലും റെന്റ് കൊടുക്കണം അത് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ റൂം റെന്റ് ആവും അപ്പൊ നമുക്കത്രയും ലാഭം കിട്ടണ്ടേ
ആഹ് അത് കുത്തിരിന്ന് തയ്ക്കും വേണം ഒരു ഇച്ചിരി സമയം പോലും റെസ്റ്റും കിട്ടത്തില്ല.
അതെ ആഹ് അത്തന്നെയണ ഇപ്പ നമ്മ നമ്മളാണെങ്കിലും ഇങ്ങനെ തയ്ച്ച്.
ഹലോ. ആഹ് കേക്കാം കേക്കാം ഇടക്ക് എന്തോ കട്ട ആയി പോയി.
അതെ റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന്
റേഞ്ചിന്റെ വിഷയം ഉണ്ട്ല്ലയോ? ഉം പിന്നെ അതോടേക്കെ നല്ലതായി സാധനങ്ങൾ ഉണ്ടാക്കി അതൊക്കെ പിന്നെ ലൈസൻസ് ഒക്കെ എടുക്കണം.
ആഹ് ലൈസൻസെടുക്കാൻ നല്ല സുഖാ തോന്നണ് ഞാനും വിചാരിച്ച് ലൈസൻ സെടുക്കാന്നക്ക പറഞ്ഞപ്പ നല്ല ബുദ്ധിമുട്ടാണ് വിചാരിച്ച്
ഓഹ് ഇല്ല അതിപ്പ അക്ഷയ വഴി നമ്മളപേക്ഷ കൊടു ത്താമതി കുടുംബശ്രീയൊ അങ്ങനെ ഓക്സിലേട്രി ഗ്രൂപ്പോ അങ്ങനക്ക ഒള്ള ഇതിലൊണ്ടന്നൊണ്ടെങ്കി നമുക്ക് പെട്ടന്ന് ലോണും കിട്ടും.
ആഹ്
ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട്.
ആഹ്
അത് നിശ്ചിത തൊക മാത്രേ ഉള്ളൂ നമുക്ക് തിരിച്ചടവ് വരുന്നത്.
ആഹ് ഞങ്ങളിപ്പൊ ഈ ഉം കൊണ്ടാട്ടിണ്ടല്ലോ മൊളക് അതുപോലെ. ഏഹ് കൈപ്പക്ക പയറൊക്കെ ഒണക്കിയിട്ട് വെച്ചിട്ടെണ്ട് അ പ്പം ഞങ്ങള് കടെ പോയിട്ടിങ്ങനെ കവറ് വാങ്ങാൻ വേണ്ടി പോയി പോയപ്പൊ അവര് പറഞ്ഞു. എഹ് അത് എന്തിനാ ചോദിച്ചപ്പം ഞങ്ങള് ഇങ്ങനെ. കൊണ്ടാട്ടം ഇണ്ടാ‌ക്കിണ്ട് അപ്പ അതിങ്ങനെ സെയില് ചെയ്യാനാണ് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് ലൈസൻസ് എടുത്തിണ്ടോ ചോയ്ച്ച് അപ്പൊ ഇല്ല ലൈസൻസ് എടുത്തിട്ടില്ല്യ നമ്മള് ആ അടുത്തുള്ളവർക്കൊക്കൊന്ന് കൊടുക്കാനാണന്ന് പറഞ്ഞപ്പ അവള് പറഞ്ഞു അങ്ങനെ പാ
അല്ലല്ല ലൈസൻസ് എടുക്കണം കാരണം ഇത് ആ കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വന്ന് കഴി ഞ്ഞാ നമ്മളവര് പറയുന്ന പൈസ നമ്മള് അടക്കേണ്ടി വരും കെട്ടി വെക്കേണ്ടി വരും.
ആഹ് അപ്പ പിന്നെ ഞങ്ങള് പിന്നെ ലൈസൻസിന്റെ ചോദിച്ചപ്പ അക്ഷയില അവര് പറഞ്ഞ് അധികം ഇല്ല്യാ അതിരുന്നൂറ് രൂപയാണ്ടുള്ളൂ കൊറച്ച് ഫോമും കാര്യങ്ങളും ആധാറും പിന്നെ എന്താ ഫോട്ടോയും. പിന്നെന്താ വേറൊരു രണ്ട് മൂന്ന് ഡോക്യുമെന്റും കൊണ്ടോയി കൊടുത്താ മതീന്ന് പറഞ്ഞു. അപ്പ പിന്നെ അത് കൊണ്ടൊയി കൊടുത്തപ്പോ പിന്നെ ലൈസൻസ് കിട്ടി നമ്മളൊരു പേരും കൊടുക്കണം. അ ത്രേയൊള്ളു സിമ്പിളാർന്നെ പക്ഷെ നമ്മളെ ആഹ് അ ത് നല്ല നല്ലതാണ് കാരണം നമ്മള് ലൈസൻസ് എന്താണാവോ അയ്യോ ഒന്നും വേണ്ടാ വിചാരിച്ചിട്ട് അങ്ങനെ. ഇതാക്കാ അർ ആക്ക‌ണ് വെച്ചിട്ടർഞ്ഞു.
അല്ല അങ്ങനെ അതന്ന് വെച്ച് കഴിഞ്ഞാല് ലൈസൻസ് എടുത്ത് കഴിഞ്ഞാ നമുക് സ ഇതൊണ്ട് സമാധാനം ഒണ്ട് ലൈസൻസ് എടുക്കാതെ നമ്മളൊരാക്കി സാധനം കൊടുത്ത് കഴിഞ്ഞാല് അത് എന്തെങ്കിലും ആർക്കെങ്കിലും കഴിച്ചൊരു. കംപ്ലയിന്റ് വന്ന് കഴിഞ്ഞാല് നമ ക്കത് അവര് പറയുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാര് പറയുന്ന പൈസ നമ്മളത് അവിടെ അടക്കേണ്ടി വരും. നഷ്ടപരിഹാരം അത് ചെലപ്പൊ ചോദിക്കുന്ന ആ ഈ അനുഭവിക്കുന്ന ആള് ചോദിക്കുന്നയാരിക്കും ചിലപ്പോ നഷ്ടപരിഹാരം.
അതെല്ലേ.
ആഹ് അങ്ങനൊരു പ്രശ്നൊണ്ട് അതുകൊണ്ട് ലൈസൻസ് എടുത്ത് എന്ത് എന്ത് ചെയ്താലും ലൈസൻസ് എടുത്ത് ചെയ്യുന്നതാ നല്ലത്.
ആഹ് അല്ല അപ്പ പിന്നെ അങ്ങനെ ചെയ്തു പറയാ.
ആഹ് അത് ചെയ്ത് കൊടുത്തില്ലയോ.
നാ എന്നിട്ടത് കൊടുത്തു അത് പിന്നെ കൊറച്ചേ എണ്ടാരുന്നൊള്ളൂ പിന്നെ നമ്മടെ അടുത്താണെങ്കില് നമ്മള് കൊടുക്കുമ്പ ഒരു ധൈര്യത്തോടെ കൊടുക്കണം എല്ലാം പിന്നെ അങ്ങനെ കൊടുത്തു പിന്നെ ഇനീ ഇണ്ടാക്കീട്ട് പിന്നെ അപ്പളത്തിനും മഴക്കാലായി.
മഴക്കാലവായി. ആഹ് ഇനിയപ്പ ഒക്കത്തില്ലല്ലൊ മഴയായിക്കഴിഞ്ഞാ പിന്നെ ഒണക്കം നടക്കത്തില്ല.
അതെ അങ്ങനെ.
നമുക്ക് പിന്നെ ആ പരിപാടികളൊന്നുവില്ല ഇവിടക്കന്ന് വെച്ചാ ഞങ്ങള് ഗ്രാമപ്രദേശവാ ഇവിടെക്കെ അതൊക്കെ പണിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ അവസാനം നമ്മടെ വീട്ടി തന്നെ ആ സാധനം ഇരിക്കും.
അതെ
ങ്ങക്ക് പിന്നെ ഫുഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചേച്ചിയൊണ്ട് അവര് ഇത്പോണക്ക് ഓരോ കടകളും ചെന്ന് തലേന്നേ ഇത് വേണ്ടുന്നതിന്റെ ലിസ്റ്റ് എടുത്തോണ്ട് വന്നിട്ട് അവര് തന്നെ വീട്ടി വന്ന് അവ ആ ചേച്ചി അവർടെ അമ്മേംകുടാ ആഹാരം റെഡിയാക്കി ഉച്ചയാകുമ്പോ ത്തേക്ക് കൊണ്ട് വിതരണം ഉണ്ട് ചെലപ്പോ പത്തൂണ് ചെലപ്പോ പതിനഞ്ച് ഊണ്.
ആ ഇപ്പം എല്ലാവർക്കും മറ്റേ രാവിലൊക്കെ വർക്കിന് വരുനോർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഫുഡ്ഡക്കെ ഇണ്ടാക്കിട്ട് വരാന്നുള്ള ക്കെ അപ്പം
ആഹ് ആഹ് അങ്ങനെ വരുന്നവർക്ക് ആഹ് അങ്ങനെ വരുന്നവര് തലേന്നേ പറയും നാളെ ഇത്ര ഊണ് വേണം അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി ഉണ്ടെങ്കിൽ അത് ഇത്ര വേണന്നുള്ളത് ആശു ഡോക്ടർമാര് നമുക്ക് ഇവിടെ കൊച്ചി ക്ലിനിക്ക് ഊണൊക്കൊക്കെ ഉണ്ട് രണ്ട്, മൂന്ന് ക്ലിനിക്ക് ഉണ്ട്. അപ്പ അവടെ വര്ണെ
അതിനും സെപ്പറേറ്റ് ലൈസൻസ് നമ്മൾ എടുക്കേണ്ടി വരുവോ?
ഏ ഫുഡിനോ? അത് ഫുഡ് തന്നെ അതിപ്പോ ലൈ സൻസ് എടുത്ത അവരോട് തന്നെ ചോദിച്ചാ മതി ഫുഡ് ആൻ്റ് സേഫ്റ്റിയുടെ ലൈസൻ എങ്ങനാന്നുള്ള ചോദിച്ചാതി. അ അപ്പൊ ഈ ലൈസൻസ് തന്നെ മതിന്നുണ്ടെങ്കിൽ ഈ പേരി ട്ട് തന്നെ നമുക്കൊരു ഇത് തൊടങ്ങിയാൽ മതി ഇതിന് പിന്നെ ഇത് വേണ്ടല്ലോ ലേബൽ ഒന്നും വേണ്ടല്ലോ.
വേണ്ടല്ലേ ആഹ് അത് ശെരിയാണ് ആഹ് ആഹ് എന്നാലും നമ്മള് ഫുഡ് കൊടുമ്പോ ഇനി പറയണ പോലെ അവര്ക്കെന്തെങ്കിലും വന്ന് കഴിഞ്ഞാ അതും
ആഹ് അത് അതാണ് നമ്മള് നോക്കണ്ടന്നത് ഒരയ് ഏതെങ്കിലും ഒരെണ്ണം പിന്നെ മാറിത്തിരിഞ്ഞു ഒന്ന് ചിന്തി ച്ച് ഒരു പരാതി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമായിട്ട് വരും. അതൊള്ളതേ ഉള്ളൂ അല്ലാതെ കൊഴപ്പ ന്നുല്ല നല്ല ടേസ്റ്റി ഫുഡ് ആണെങ്കിൽ പിന്നെ ആളുകൾ പറയും ആഹ് ഇവിടെ ഇന്നിടത്ത് ഫുഡ് കിട്ടും നിങ്ങള് ഒന്ന് ഓർഡർ ചെയ്ത് നോക്ക് നല്ല ഫുഡായിരിക്കും അവര് ചെയ്ത് തരും ചോദിച്ച് നോക്കാൻ പറയും.
ഇപ്പ ഞങ്ങളും അതെ അങ്ങനെപ്പോലെ റെസ്റ്റോറിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാ നമ്മുടെ ഫാമിലി ക്കാർക്കെങ്കിലുക്കെ ഇങ്ങനെ പർഞ്ഞ് കൊടു അവടെ നല്ലം
ആ അത് തന്നെ അത് തന്നെ ആതെ ഇത് തന്നൊയിയിരിക്കും നമ്മുടെ ഫുഡിന് നമുക്ക് കിട്ടുന്നത്. അതാ അയിന്റെ പ്രത്യേകത.
അവിടെ സിറ്റി ഏരിയയാണോ?
ഞങ്ങള് ഇവിടെ ഇച്ചിരി ഉള്ളേരിയല റോഡ് മെയിൻ റോഡിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലോട്ടാ.
അതെ അപ്പൊ അവിടെ ഹോട്ടല് കാര്യങ്ങളൊക്കെ ഇണ്ടോ?
ഈ ഇല്ലില്ലില്ലില്ലോ ഒന്നുംല്ല അവരവരെ വീട്ടി വേണങ്കിൽ ഭക്ഷണം കഴിച്ചോണം പൊയിക്കോണം.
ആഹ് അതെ ആഹ് അപ്പൊ അവിടെ അങ്ങനെയൊക്കെ തൊടങ്ങുവാണെങ്കിൽ നല്ലതാവൂലേ?
ഇല്ല ഇല്ല ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മേഖലകളൊന്നും ഇല്ല കടകളില്ല. പിന്നെ ഇത് അല്ലാതുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഏരിയ അല്ല.
അഹ്ശെരി ആഹ് അപ്പൊ നല്ലതല്ല.
ഇല്ല നമ്മള എന്താ വെച്ചാ അപ്പറ ഇപ്പറ എല്ലാം വീട് എല്ലാം വീടുകളാ.
അഹ്ശെരി ഇന്നാ വിളിക്കോണ്ട് ട്ടോ.
ആഹ് വർക്ക് ചെയ്യുന്ന ആഹ് ഓക്കെ.
അഹ്
ഓക്കേ ഇന്നാ ശെരി
ആഹ് ശെരി